എന്റെ വിശേഷം.
ഓഹ് വേറെ ഇവിടെ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നിങ്ങനെ ഇരിക്കുവാരുന്ന്. ഇനിപ്പം ആറ്, അഞ്ച് മണി, ആറ് മണി കഴിഞ്ഞില്ലേ ഇനിയിപ്പം നിസ്കരിക്കണം ഓതണം. അതൊക്കെ തന്നെ, അവ്ടൊ?
ആഹ് അവ്ടെ അങ്ങനെ തന്നെ പിന്നെ ചായ. കുടിച്ചോ ഇപ്പൊ ചായ കുടിക്കാൻ പറ്റോ?
ആഹ് ചായ കുടിക്കും ചായ രാവിലെ വൈകിട്ടും ചായ കുടിക്കും കാരണമത് ഒരു ശീലായോണ്ട് കുടിച്ചില്ലെങ്കി പിന്നെ തലവേദനയായിരിക്കും. അത് പുന്നെ ഇല്ല ഇല്ല ചായയൊന്നും കൊഴപ്പുല്ല ചായെ
ഉം.
കുടിക്കും പിന്നെ. ലിമിറ്റുണ്ട് എണ്ണൂറമ്മല് വെള്ളവേ ഒരു ദെവസം കുടിക്കാവു അങ്ങനുണ്ട് പിന്നെ ഞാന് അധികം വെള്ളം പണ്ടേ ഞാന് വെള്ളം കുടിക്ക് തില്ല അതൊന്നാമത്തെ പ്രശ്നാ.
ഉം ഉം.
വെള്ളം സാധയിത് നമ്മള് വെള്ളം കുടിക്കണം നമക്ക് മടിയായിരിക്കും വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാതിരുന്നാലാണ് കൂടുതൽ പ്രശ്നം.
അതെ ആഹ് പിന്നെ ഞാന് ഇങ്ങനെ ആവുമ്പോ പിന്നെ.
ആഹ് ഏഹ് അതോണ്ടാ വെള്ളൊക്കെ കുടിക്കോ ശരിക്കു വെള്ളൊക്കെ കുടിക്ക ക്കണം കേട്ടോ.
നല്ല വെള്ളം കുടിക്ക്ണ ആളാണോ പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞരു. കൊറച്ച് വെള്ളം കുടി കമ്മിയാണെന്ന. എത് ആദ്യം തറവാട്ടിലൊക്കെ ആയിര്ന്നന്ന് നമ്മളിപ്പോ ജോലി. ലെടെലൊക്കെ ഇങ്ങനെ വെള്ളം ഉം ഉം അങ്ങനെ എടുത്ത് കുടിക്കാണ്. അപ്പൊ അവ എല്ലാരും.
അപ്പോ വെള്ളം കുടിക്കോ എല്ലാരും അതോ മടിയാണോ സ്കൂളിൽ കൊണ്ടോന്ന അതുപോലെ തിരിച്ച് കൊണ്ടെരോ?
ഇല്ലല്ല ന്ന സ്കൂള് കൊടുത്തു വിട്ടാല് അല്ല കുടിച്ചോളും. ഇവിടുന്ന് പിന്നെ നമ്മള് വെള്ളം കൊ കൊ ഇങ്ങനെ കൊണ്ടന്ന് കൊട്ക്കണം. കുടിച്ചോ കുടിച്ചോന്ന്പറഞ്ഞ് പക്ഷെ മറ്റേത് അവിടെന്ന് പറഞ്ഞാ എല്ലാരും കൂടെ ഉ നല്ല ഇതാണെ പിന്നെ. ചൂടാണ് തോന്നുണു അപ്പൊ കുട്ട്യ ൾക്ക് വെള്ളം വേണം തോന്ന്ണ്ണ്ണ്ട്. ഇവിടെ വീട്ടില വീട്ടിലൊന്നാവുമ്പോ അത്ര വേണെന്നില്ല ഉം.
ആ വീട്ടി നമ്മള് രു മീൻസ് അവ്ടെവുമ്പോ പുള്ളേർ കുടിക്ക്ണ കണ്ടെങ്കിലും കുടിക്കുവല്ലോ കൊച്ച്.
ആഹ് ന്ന അതുഅല്ല ആകെ ഒരു ഉ പിന്നെ ഒരു റൂമിലേ ഒരു പത്ത് മുപ്പത് പിള്ളേരും ടീച്ചറും ആകെ ഒരു ഫേനുണ്ട് നമ്മുടെ മനുഷ്യന്മാരെ ചൂട് തന്നെ നല്ല ചൂടല്ലെ ഇപ്പം എല്ലാരും കൂടെ തിങ്ങി നിന്നാ ഭയങ്കര ചൂടാവല്ലോ
കഴിയുമ്പോയ്ത്തേക്കങ്ങ് ഡൗൺ ആയി പോവും നമ്മ പുള്ള നമ്മളാണെങ്കി പോലും നമ്മളവസ്ഥ പ്പ നമ്മ പ്പുള്ളേരൊക്കെ ആവുമ്പോ പിന്നെ ക്ഷീണി ച്ച്
ആഹ് ഇവിടെ വീട്ടിലാകുമ്പോ പിന്നെ ഡ്രസ്സൊക്കൊന്ന് ഊരിയിട്ട് കുട്ടികള് ഫ്രഷായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോ പിന്നത്ര ചൂടൊന്നും അറിയില്ല പിന്നന്ന്റഞ്ഞാ നമ്മളെ ഈ ഫ ഫാനിന്റെ അത്ര ഒന്നും സ്പീഡ് ഒന്നും അവിടു ത്തെ ഫാനില്ലന്ന്തോന്നുണു എന്താ അറിയില്ല എന്തായാലും മക്കൾ മക്കക്ക് ഭയങ്കര ചൂടാ
ആഹ് വല്യ ക്ലാസ് റൂമി സെന്ററി ലൊരു ഫാൻ വിട്ടേ ഇവിടെയൊക്കെ കിട്ടുവക്കാറ്റ് എങ്ങോട്ടൊന്നും കിട്ടത്തില്ലല്ലോ
ഇല്ലേ
അതൊന്നാമത്തെ കാര്യം ഉം
അതാണ് കുട്ടികളെ ആ അതെ അവ അവിടെന്ന് വരു വരുമ്പോന്നറിഞ്ഞ വെയ വെയർത്ത് ഒട്ടിയിട്ട് മേനിഒക്കെങ്ങനെ ഒട്ടും ഞാൻ പറയും വേഗം പോയി കുളിക്കറിം.
ഓ ആന്നാന്ന് നമുക്കറിയാം. പിന്നെ ഹാ എന്തോ അയ് ഇത്രയും പി ടി പിരീടൊക്കെ ഉണ്ടെങ്കിലും പിള്ളേര് ചിലപ്പോ കളിക്കാനൊക്കെ ഇറങ്ങത്തില്ലേ
ആ ഇപ്പം മഴയായിട്ട് പീട്ടിക്ക് വി ടിണില്ലന്ന് തോന്നുണു ആരും കാണലില്ല മ്മ് മ്മ് ആ സമയത്ത് എന്തെങ്കിലുഅവര് വര ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും
ആ അല്ലെങ്കി പിന്നെ വേറെ ടീച്ചേഴ്സ് കേറുവായിരിക്കും പഠിപ്പിക്കാനെ
ആഹ ഇപ്പൊ ഓ കാണാം ആഹ് എല്ലം കാണാം പീട്ടി ആയിട്ട് അവരിക്ക് അവർക്കൊരു പാർക്ക്ണ്ട് ചെറിയൊരു പാർക്ക് അയ്ല് കളിക്കും അവല് ഒ ഞാല് ഇങ്ങനെ വട്ടം കറങ്ങണ അങ്ങനെയിള്ള എല്ലാം ഉണ്ടായില് ആഹ് ആഹ് ആഹ് അതെ ആ ശ സൊ അതങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതിലാ പീട്ടിക്ക് അതിലാണ് അവര് പോയി കളിക്ക്ണെ
ഓഹ് ഓഹ് ഓഹ്
അല്ലാതെ ഓടിക്കളിച്ച് അങ്ങനത്തെന്നിനും അതിനൊന്നും അതൊന്നും അലൗഡ് അല്ലാന്ന് തോന്നുണു. അതെ വീണ് എന്തെങ്കിലുക്കെ അപ്പം പിന്നേം ടീച്ചർക്കും ആഹ് അതോണ്ട് അങ്ങനെയൊന്നും വല്ലാതെ
ക്കെ ക്കെ അവര് അവരൊക്കെ വഴക്കും പറയത്തില്ല പ്രശ്നം ഉണ്ടാക്കത്തില്ലേ?
ആഹ് അല്ല അങ്ങനെയൊന്നും ഇതുവരെ കേട്ടിട്ടില്ല
ന്നിട്ട് അവിടെ മക്കള് പോന്നിട്ട് എത്രാം ക്ലാസ്സുകാരുണ്ട്
ഇവിടെ ഏഴു വരെയുണ്ട് ഇത് കഴി ഇവിടെ ഞങ്ങളെ ഞങ്ങളെ വീടിന് തൊട്ടടുത്ത് എൽ കെ ജി യു കെ ജി അതുപോലെ നാല് വരെയുണ്ട് പിന്നെ മൊകളിലാണ് പിന്നെ മദ്രാസേ പോണെ ആ ഭാഗത്താണ് ഏയ് യു പി ഉള്ളത് അഞ്ചു മുതല് ഏഴ്‌വരെ ഉം ഇനി
തോട്ട് പത്
ത് പിന്നെ അത് വേറെ വേറെ സ് കൂള് പോണം ഹൈസ്കൂള് വേറെയാണ് ഇനി ഇവിടെ ബിൽഡിംഗൊക്കെ വലിയ പിന്നെ എത്രയോ ഏക്കറ് സ്ഥലോക്കെ വാങ്ങി വേറെ ബിൽഡിങ് വെക്കുന്നുണ്ട് അപ്പോ ഒന്നിച്ചെഞ്ഞേ പിന്നെ അവിടെ എട്ടും ഒമ്പതൊക്കെ വരാൻ സാധ്യത ഇണ്ടെന്നൊക്കെ പറയണ് ണ്ട് പഷേ അത് എന്നാവുംന്ന് അറിയില്ല പണി തൊടങ്ങ്ണെള്ളൂ.
പ്പൊക്കെഴ്ഞ്ഞാലും ആ
കഴിയും ഉം അപ്പ തന്നെക്കെ കഴിയും വരൊക്കെ പോവും. അല്ല വല്ലൻ ഇന്റർനാഷണൽ സ്കൂളാക്കി ഇണ്ടാക്ക്‌ണ്നല്ലേ എല്ലാ സ് സജ്ജീകരണങ്ങളും കൊണ്ട് ണ്ടാക്ക്‌ണതാ എന്നാന്നൊക്കെ പറയ്ണ കേക്ക്‌ണതാ
ആ അല്ലജ പണി തുടങ്ങിയപ്പൊ പണി തൊടങ്ങി കഴ്ഞ്ഞാൽ പിന്നെ അങ്ങ് പെട്ടെന്ന്ങ്ങ് തീരുവാരിക്കും പഷേ തൊടങ്ങണ്ടേ.
ആഹ് തൊടങ്ങി. പണ്ടൊക്കെ ങ്ങനെ നാട്ടുകാരൊക്കെ പിരിച്ച് ങ്ങനെയൊക്കെ പിന്നെ ണ്ടാര്ന്നു കൊറ ച്ചൊക്കെ മുമ്പ് ങ്ങനെ ഒര് ടോക്കണൊക്കെ അതിലൊക്കെ കൊണ്ട്നടന്ന് ങ്ങനെ ആഹ് എല്ലാരും എട്ക്കക്കൊ ചെയ്ത വേഗം വാ.
റ്റാണോ?
സ്റ്റേയ്റ്റ് ഗ ഗ പിന്നെ ഗവൺമെന്റെ ന്നെ അല്ല പഷേ നാട്ടുകാരാണ് അവ്ടെ പിരിച്ച് ബിൽഡിങ്ങ്ക്കെ കെട്ട്ന്നെ എന്ത് തോന്നും. ആഹ് ഗവൺമെന്റ് അല്ല ന ബിൽ ട്ടിങ്ങ് ഗവൺമെന്റ് കൊടുക്കും നാട്ടുകാര് പിന്നെ സ്ഥലം വാങ്ങിക്കണം.
ഓഹ് സ്ഥലം വാങ്ങിക്കണം ആപ്പ്‌ന്നെ സ്കൂളില് പി ഫണ്ട് പിന്നെന്ന്ച്ചാ ഇപ്പൊ പുതിയ ഗവൺമെന്റ് ഇപ്പ വന്ന സ്തിക്ക്‌ അവര് അവരും ഹെൽപ് ചെയ്യുവാരിക്കുവല്ലോ?
ആഹ് ഫണ്ട് ഫണ്ട് ഞമ്മള് സ്ഥലം കാണിച്ച് സ്ഥലം എല്ലാം ഓക്കെയായ ഫണ്ട് വരുന്നാന്നെ അന്ന് ഇവര് പറഞ്ഞിര്ന്നു സാറ്മാരൊക്കെ ഇനി എന്തൊക്കെയാ ഉം.
അല്ലപ്പ ഈ സ്ഥലം വാങ്ങിച്ചാവല് അവ്ടെയക്കെയ അവ്ടെ തന്നെ ആയിരിക്കത്തില്ലല്ലോ വേറെ ആയിരിക്കുല്ലേ?
ആഹ് ഇവ്ടെല്ല ഇവ്ടെ അതിനൊള്ള സ്പേസ്ഒന്നും ഇല്ല അതുകൊണ്ട്ന്നെയാണ് പിന്നെ അങ്ങോട്ടും വേറെന്ത സ്ഥലം അവ്ട്ത്തെ പിന്നെ കുട്ടികൾ ഇങ്ങനെ ദിവസോം ഓ കൂട്ല്ലാതെ കൊറയ്ണൊന്നുല്ല. ഇല്ലല്ലോ ഓരോ ക്ലാസ്സും കൂടി കൂടി വരുല്ലേ അങ്ങനെ ആവ്മ്പോ? ആഹ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ട്ടാണ്
അതല്ല ഗ്രൗണ്ടൊക്കെ ഇല്ലെങ്കിലും ആ ഗ്രൗണ്ടൊക്കെ ഇല്ലെങ്കിലും പിള്ളേർ ക്കും പാടാ ഓടും നടക്ക്മ്പഴാണെങ്കിലൊക്കെ കൂട്ടിയിടിയും ബുദ്ധിമുട്ടൊക്കെ ഒണ്ടാവത്തില്ലേ?
ഇദ് സ്പോർസൊക്കെ നടത്തുമ്പോ ഇപ്പം പിന്നെ ഇപ്പറത്ത് പിന്നെ ഇദ്ണ്ടല്ലോ ഹൈസ് കൂളൊണ്ട് കൊറച്ച് താഴെ ആഹ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടി കൊണ്ടൊയ്ട്ടാണ് ഇവ്ട്ത്തെ കുട്ടികള് സ്പോർട്സിനൊക്കെ അങ്ങോട്ട് കൊണ്ടോയിട്ട് അവ്ടെയാണ് പോട്ട് സ്പോർട്സ് നടത്ത്ന്നെ. അതൊക്കെ ഒര് ബുദ്ധിമുട്ടാണ് ഉം അപ്പൊ അതൊ ക്കെ കണ്ണി കണ്ടിട്ട് ട്ടാണ് ഇങ്ങനെ അവ്ടെ സ്ഥലം മു വേറെ വാങ്ങിച്ച് ഇങ്ങനെരു പദ്ധതി ഇടാന്നൊക്കെ ഇവര് തീരുമാനിച്ചേ പഷേ ഞങ്ങൾക്ക് അവ്ടെ ദ് അദ് ആഹ് തൊടങ്ങിന്നാന്ന് പറയ്ന്നെ കേക്ക്‌ന്നെ തൊടങ്ങിട്ട്ണ്ട് ആഹ് അവ്ടെക്കു ഞങ്ങൾക്ക് ക്കെവാണം കു മ ക്കളെ വ വണ്ടിക്ക് വിട്ണ്ടി വരും.
ആഹ് ആഹ് ശെരിയാ ശെരി നടക്കാം ഇച്ചിരി തോനേ പോണ്ടേ?
അധികം പോണം കൊറച്ചണ് പോകണം ഓട്ടോക്കൊക്കെ പറഞ്ഞ്യ്ക്കേണ്ടിവരും അത്കഴ്‌ഞാ ബസ്സിന്
ടോയില ബസ്സ് ബസ് എങ്ങനെ അവ്ടെ ബസ്സ് വരുന്ന റൂട്ടാണോ അതോ ഉള്ളിലോ
അല്ല സ്കൂൾ ബസ് സ്കൂൾ ബസ് സ്കൂള് ട്രാവലർ രണ്ട് ട്രാവലർ ഉണ്ട് ബസ് തല്ല സ്കൂളിനായിട്ട് പിന്നെ
ടൗൺ തന്നാണോ?
അല്ല ഇത് ടൗൺ ടൗൺ ഏരിയയല്ല പക്ഷേ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർങ്ങണ്ട് ഉള്ളിൽക്ക് പോരണം.
ഉള്ളിലോട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോവുവാണെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ പോവ അല്ലാതെ ഒറ്റയ്ക്ക് പോവാറില്ല?
ഉം നമ്മ ഒറ്റക്ക് പോകും ഒറ്റക്ക് പോവാൻ നമുക്ക് വണ്ടിയൊക്കെ കിട്ടും ഇവിടുന്ന് അങ്ങോട്ട് നടന്നാല് ടൗണക്ക് ഈ മെയിൻ റോഡക്കെ നട ഇച്ചിരി നടക്കു ക്കാനേ ഉള്ളൂ അവിടെ ചെന്നാൽ ബസ്സൊക്കെ കിട്ടും നമുക്ക്
ആ ഞാ സ്കൂട്ടി ഉണ്ടല്ലോ സ്കൂട്ടി പക്ഷെ സ്കൂട്ടി ഓടിക്കത്തില്ലേ?
ഓ ഓടിക്കാന ഇങ്ങോട്ട് ഒരു പേടിയാണ് പക്ഷെ അറിയും എന്ത ഒരു ധൈര്യം പോരാ
അവിടെ പിന്നെ അങ്ങനെ അത്രയും ആ ടൗണിലോട്ടൊക്കെ പോകാൻ വേണ്ടി എടുത്ത് ഓട്ടിക്കാല്ലോ.
ആഹ് ഇവിടെയക്ക ഈ സ്കൂളിന്റെവിടെക്ക ഇട്ട് ഓടികൊക്കെ ചെയ്യും
ഉം അതവിടെ സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ ഓട്ടിച്ച് നോക്കുമ്പോ കുഴപ്പമല്ലല്ലോ കാറും സ്കൂട്ടിയ ഒക്കെ നോക്കിയാൽ പിന്നെ നമുക്ക് എവിടെങ്കിലും പോണമെങ്കിലും പിള്ളേരു ഉള്ളെങ്ക അങ് പോവാലോ.
ഓ ശരിയാക്കണം എങ്ങേനെലും എന്തായാലും
മൂത്ത മോൻ സ്കൂട്ടി ഓട്ടിക്കുവോ മീൻസ് ഇപ്പൊ ഓട്ടി
സ്കൂട്ടിയും കാറും ഒക്കെ ഓടിക്കും.
ഉം ഇനി ഇപ്പ പതിനെട്ട് വയസ്സ് ആകുമ്പോഴത്തേക്ക് ലൈസൻസ് എടുക്കാലോ.
ഉം. അവന് കാറ് ഞങ്ങൾ ഇനിയിപ്പോൾ തറവാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരിക എൻ്റെ വീട്ട പോയി വരും രാത്രിയൊക്കെ ആണെങ്കിൽ അവനെ ഓടിക്കും. ഞാൻ ഓട്ട വച്ച് ഞാൻ ഓടിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആഹ് ഒപ്പം അടു
ഇവായിരിക്കും. ഇതിപ്പോ ഇതിപ്പോ പോയി ഇനിയിപ്പോ എന്നായിരിക്കും വരാൻ ചാൻസ് ഉള്ളത് അവര്?
ഇനി എന്തായാലും ഈ മാസം ഈ മാസല്ല അടുത്ത മാസം ലാസ്റ്റക്ക് ആവും.
ആഹ് ആഹ് ആഹ് ആഹ് അതിന് മുമ്പ് നിങ്ങൾ പോവാറുണ്ടോ എപ്പോഴെങ്കിലൊക്കെ പോ എന്ന എവിടെ എങ്ങനെ വി വിസിക്ക അലോട് ഉള്ളത് എപ്പോഴാ?
വിസിറ്റിങ്ങിന് എല്ലാ നമ്മെല്ല എല്ലാം സൺ സൺഡേ ചെന്നാൽ നമുക്ക് പൊണ് മക്കളെയ കൊണ്ട് പുറത്തൊക്കെ പോയി ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ച്
ആഹ് അങ്ങനെയൊക്കെ ഉം അപ്പൊ നിങ്ങള് പോകുമ്പോ എല്ലാരും എല്ലാരും കൂടെയാണ് പോകുന്നത് പോകുമ്പം?
ആ മക്കൾ ഞങ്ങൾ പോവും അന്നട്ട് അവരെ കൂട്ടിയിട്ട് അവ ഒരു പ്രാവശ്യേ പോയിട്ടുള്ളൂ ട്ടോ അങ്ങനെ പോയിട്ടോന്നുല്ല ഉം പിന്നെ അധികം ഒന്നും ഇവര് വിടെ ഇണ്ടാവില്ലല്ലോ.
ഇല്ല ഇല്ല അവട അല്ലേ അതുപോലെ വരുന്ന ദിവസമാണെങ്കി പല വിശേഷങ്ങൾ ഇതുപോലെ കല്യാണോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോ അങ്ങോട്ട് പോവാൻ പറ്റത്തില്ലല്ലോ കാരണം നമ്മള് പിള്ളേരെ കാണാൻ പോണെങ്കി എന്തായാലും ഒരു ദിവസം എടുക്കും അവര്ടെ കൂടെ അപ്പൊ പിന്നെ പറ്റത്തില്ലല്ലോ ഉം.
മൂത്താളായതു കൊണ്ട് അതൊന്നും നടക്ക്‌ല്ല പിന്നെ ഒര് അവര് ഔട്ടിങ്ങിന് മാസ്ത്തിലൊരു പ്രാവശ്യം എല്ലാ ക്ലാസ്സുകാരെയും ഓരോ മാ ഓരോ മാസ ആഹ് ഓരൊ ആഴ്ച ഓരോ കുട്ടികളെ വെച്ചിട്ട് അങ്ങനെ കൊണ്ടോവും അതുകൊണ്ട് പിന്നെ അങ്ങനെയും പോവും അവര് ഉം
എപ്പഴേ വിളിക്കാറുള്ളത് സംസാരിക്കാൻ വിളിക്കാറ് എപ്പഴാ
വിളിക്കാറ്ണ്ട് ഞാൻ വൈകുന്നേരം നാല് മണി മുതൽ ആറ് മണിന്റെ ഉള്ളില് വിളി ക്ക അവര് എടക്ക് ആർക്ക് വേണെങ്കിലും വിളിക്കാം നാ ഇന്ന് ഉം എപ്പോഴെങ്കിലും ഒര് ഒരു വിളിക്കുന്ന ഒരാവശ്യം അവര്ക്ക് ആ പൈസ ഇല്ല ഈ പൈസ ഇല്ല ഉം അത്പറയാൻ വിളിക്കൊ ഒരാവശ്യങ്ങൾക്ക് ന്ന ശെരി
ആഹ് ശെരി ശെരി